ആ കേൾക്കാം കേൾക്കാം എന്തൊക്കെയെണ്ട് വിശേഷം സുഖന്നല്ലേ
അതേ സുഖം
ആ അതെ അതെ ഇവി സുഖാണ് ഒരു മനസ്സന് എന്താ ഒരു എന്തൊക്കെയോ വാർത്തകൾ കേൾക്കുമ്പോ ഒന്നും മനസ്സിനൊരു സുഖമില്ലാന്ന്
അതെ അതെ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത വാർത്തകളൊക്കെ അല്ലേ മനസ് സ്സിനിണങ്ങാത്ത
ഒരു എന്താ പറയാ ഈ ലഹരിക്കെ ഈ ലഹരിയുടെ ഉപയോഗൊക്കെ കൊണ്ട് ഈ നാട് ഈ സമൂഹമെക്കെ എങ്ങോട്ടാ പോകുന്ന എന്നുള്ള ഒരു പിടുത്തം കിട്ടുന്നില്ല എവിടെ നോക്കിയാല അതന്നെല്ലേ വാർത്ത
ആനാനാന്ന് സ്കൂളിൽ പോലും കുട്ടികളെ അതെ പറയട്ടോ ആ സ്കൂളിൽ നമക്കിപ്പ സ്കൂളിൽ തന്നെ കുഞ്ഞുങ്ങളെവിടാൻതന്നെ പേടിയ അത് അത്രക്ക ഇപ്പം അല്ലേ ആഹ് പല ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട് അതക്കെ എങ്ങനെയൊക്കെയോ അത് കുട്ടികളിലെത്തുന്നുണ്ട്
ഒരു വല്ലാത്തൊരു മോസം ഉം കാരിയർ ആയിട്ട് പ്രവർത്തിക്കാൻ ആൾക്കാരുണ്ട് ല്ലെ
അതെ അതെ അതെ ആ
ഇപ്പൊ ഏ കടകളിലൊക്കെ നമ്മളിപ്പൊ അല്ലെ കടകളിലൊക്കെ പറയാതെ തന്നെ കൊടുക്കുന്നുണ്ടല്ലേ മുഠായി രൂപത്തിലും ഒക്കെ വരുന്നുണ്ടല്ലോ നമുക്കത് കണ്ടുപടിക്ക പിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പ പിന്ന കുട്ടികള് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പം അത് അറിയുന്നില്ലല്ലോ നമ്മള് തന്നെ അറിയുന്നില്ലല്ലോ അവരുപയോഗിച്ചിട്ടുണ്ടോന്നൊ ആർക്കും ഇപ്പൊ സമയൂല്ല കുട്ടികളെ നോക്ക ഉമാർക്കും സമയില്ലാവരും ഫുൾ ടൈം മൊബൈലും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ടെ ആർക്കും അവ- അവരവരുടെ കാര്യം തന്നെ നോക്കാൻ ആർക്കും സമയില്ലാത്തൊരു ഇതല്ലെ വരുന്നെ ഇപ്പൊന്ന് പറഞ്ഞ ബന്ധങ്ങൾ ക്ക് ഒരു വിലയും ഇല്ല ബന്ധങ്ങളൊന്നുല്യ ഇപ്പൊ അച്ഛനെ മകൻ കൊല്ലുന്നു അമ്മെ കൊല്ലുന്നു സ്വന്തം സഹോദരിയെ പീഡിപ്പിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ള വാർത്തകളല്ലേ കേ കുന്നുള്ളു നമ്മള് നമ്മളെ നാട്ടിലാണെ അതിനിടയിൽ കണ്ണൂ കണ്ണൂര് കണ്ണൂർ ജില്ലയില് ഇനിടേല് ഇണ്ടായത് ആരോ മകൻ അമ്മയെ കൊന്നതാ ആ ബ്യൂട്ടീഷ്യൻ ആയിട്ടുള്ള അമ്മേ ഇരുപത്തഞ്ച് വയസ്സല്ലേ
ആ ഞാൻ വായിച്ചായിരുന്നു ആ ആ
അതൊക്കെ എത്ര അല്ലേ നമുക്കതൊന്നും എന്താ പറയാ ആ മകനെ അ പ പത്തു മാസം അമ്മ ആ ഗർഭപാത്രത്തിൽ ചുമന്ന് അവനെ ആ ഒരു ഇരുപത്തഞ്ചു വയസ് വരെ വളർത്തിക്കൊണ്ടുവന്ന് എത്ര പെട്ടെന്നാണ് ആ ഒരു മകനില്‍ അങ്ങനെ ഒരു ക്രൂര സ്വഭാവം വന്നതല്ലേ അല്ലെ എല്ലാം ഈ എല്ലാം ഈ ല ലഹരിയുടെ ഒരു ഏറ്റ പിടുത്തം കാരണമാണ് ഈ എന്താ പറയാ ബാംഗ്ലൂ ബാംഗ്ലൂർന്ന് പറയുന്ന സിറ്റി ഒക്കെ അല്ലേ അതിന്റെ തന്നെ ആ പിടിയില്‍ അമര്‍ന്നു കഴിഞ്ഞിരിക്കുന്നന്ന്
അതെ ഇല്ലേ ആ ഈ ലഹരി എന്നന്ന് പറയുന്നത്
അതെ
കുഞ്ഞുങ്ങൾക്ക് കൊച്ചു കുഞ്ഞ അവർക്കറിയത്തില്ല കടൽ മുട്ടായി രൂപത്തിലും ഒക്കെല്ലേ കുഞ്ഞുങ്ങൾ വാങ്ങിച്ച് കഴിച്ചു പോകും പക്ഷെ നമ്മളും അറിയുന്നില്ല അന്നായിലൊട്ട് പറയ ത്തുല ഇവരെ നമ്മൾ അടി ക്കുമെന്ന് പേടിച്ച് ഇവര് കടെ അതെ പറയുകയില്ല
ഇപ്പ എന്തൊ ഒരു സ്റ്റാമ്പ് രൂപത്തിൽ അതെ. സ്റ്റാമ്പ് രൂപത്ത് ത്തിലുള്ള എന്തോ ഒരു പേപ്പർ ഉണ്ട്ന്ന്. ക്കെ പറയുന്നുണ്ട്.
അതെയോ ആ ആ.
ഉം അതൊക്കെ ഭയങ്കര അപകടവാണെന്ന് അവർക്കത് ഒര് ഒരു എന്താ പറയാ അവര് അവര് അറിയുന്നില്ല പക്ഷെ അത് അവര് കഴിച്ചു കഴിഞ്ഞാ പിന്നെ അവര് അത് അവര് അതിന് ഫുള്ള് അഡിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അഡിക്റ്റ് ആയതിന് ശേഷം പിന്നെ നമുക്ക് അവരെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല ഈ എം എം എ എന്നൊക്കെ പറയുന്ന ഹരാസ് ഉം രാസവസ്തു ണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒരു ഏഴു ഏഴു വർഷമാണ് അതിന്റെ ഒരു ഇത് പറയുന്നത് ഏഴ് വർഷം ആവുമ്പോഴേക്കും നമ്മള് എന്താ സ്ഥലകാല ബോധം എല്ലാം മറന്ന് നമ്മള് നമ്മള് ഇങ്ങനെ ഒ ഒന്ന് ബോധം നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയും, പിന്നെ അതില് അതിലൂടെ തന്നെ നമുക്ക് മരണം വരെ സംഭവിക്കാന്നാ പറയുന്നത്. അ കുട്ടികള്ന്നല്ല ആരുടെയും ജീവി റ്റം തന്ന നശിപ്പിക്കുന്നൊരു സംഭവാണ് അവര് ഇന്നിപ്പ അവര് ആ അത് സാധനം കിട്ടാൻ വേണ്ടിട്ട് അവര് പല ക്രൂരകൃ ത്യങ്ങളും ചെയ്യുന്ന. അല്ലെ പൈസ വേണം അവർക്ക് ഇന്നെത്ത ഇന്നെത്ത കുട്ടികൾക്ക്. ക്കുന്നു പറഞ്ഞാല് പൈസ വേണം, അവർക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കണം ആ ഒരു ഇത് മാതി അത്ര ഉള്ളൂ നാളെ നമു ക്ക്‌ നല്ലൊരു ഭാവി വേണന്ന്. നല്ലത് ആ കുട്ടികള് ചിന്തിക്കുന്നില്ല പല കു ട്ടികളും പല കുട്ടികളും അതിനായിട്ട്. പോന്ന അല്ല പഠിക്കാന്. ട്ടു പോന്നതാണ് അവരെ എന്താ നിർബന്ധിച്ചിട്ട് ഒരു സാധനം കഴിപ്പിച്ച് കഴിഞ്ഞാല്. അല്ലെ നിർബന്ധിച്ച് നമ്മള്. സാധനം കഴിപ്പിച്ച് കഴിഞ്ഞാല് പിറ്റേന്ന് നമ് അവർക്ക് അത് ഇല്ലാതെ പറ്റുന്നില്ല എത്രയോ. ഇരുപത്തിനാല് മണിക്കൂറോ നാല്പത്തെട്ട് മണിക്കൂറ് കഴിഞ്ഞ പിന്നെ അവർക്കത് വേണം വേണന്നുള്ള ഒരു. ഒരു ഇതിലേക്കാണ് അവർ എത്തുന്ന. ഇപ്പം എല്ലാ ആലോയിക്കുമ്പോ വല്ലാതെ. വല്ലാതെ നമു നമ്മളുടെ അതെ
പിന്നെ നമ്മളത് കൊടുത്തില്ലെങ്കില് പലത് ചെയ്തു പോകും വീട്ടിലമ്മയ ഉപദ്രവി അച്ഛന- ഉപദ്രവിക്ക്‌- സാധന വലിച്ച് വാരിയെറിയും
അതെ അതെ അവരുടെ അവര്
ചെയ്തുക്കൊണ്ടേയിരിക്കും
അതെ ക്രൂ അവര് അവര് അവര് അവര അറിയുന്നില്ല അവരു സ്വബോധത്തോടെയല്ലല്ലാ ചെയ്യുന്നത് അവരവിട ബന്ധങ്ങൽ - മറക്കയാണ് ആ സമയത്ത് ബന്ധങ്ങൾക്ക് അവർ അവർക്കറിയുന്നില്ല അതെന്റ അച്ഛനാണ് അമ്മയാണ് സഹോദരിയാണ്ന്നുള്ള ആ.. ഒരു. ഇതവർക്ക് മ ബോധം മറന്നുപോവും.
മറന്നു പോവും.
അല്ലെ പ്രണയം നടിച്ചിട്ട് തന്നെ പെൺകുട്ടികളെ വശത്താക്കി. അല്ലെ ഇതിന്റെ കാരിയർ ഒക്കെ- ഇത്‌ ഇതേ കുട്ടികള് ഈ ഈ മൊബൈല് റീൽസ്- നോക്കി നോക്കുന്നതിന് ബദലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികള് ശ്രദ്ധിക്കേണ്ടത് നമുക്കാരെങ്കിലെന്തോ വസ്തു വെച്ചു നീട്ടി കഴിഞ്ഞാൽ നമ്മളത് വാങ്ങാൻ പാടില്ല നമുക്ക് ഇപ്പം നമ്മളെ വളർത്തി വലുതാക്കിയ ആ മാ ആ മാതാപിതാക്കളെ സംരക്ഷിക്ക ക്കേണ്ട ചുമതലിണ്ട് അതൊന്നും ആരും ഓർമ്മിക്കുന്നില്ല
ഇല്ല അവര് കൂട്ടുകാര് പറയും ഇന്ന സാധനം ഉണ്ടന്ന് പറയും ഒരു തൊര കാണും ല്ലെ ഒരാഗ്രഹം കാണും
അതന്നെ അപ്പൊ എന്താണ് എന്താണ്
അതെ ആ കൂട്ടുകാരി വെച്ചൊണ്ട് പോകും അതെ ഇന്നെടുത്താ സാധനം ഇല്ല പൈസ കൊട്ത്ത് വാങ്ങിക്കും വേണൊന്നുള്ളരാഗ്രഹായി വരും വീട് കലഹമായി കൊലപാതകമായി
അതെ അതെ. മോഷ മോഷണം മോഷണം നടത്താൻ തൊടങ്ങി. അല്ലെ. അങ്ങനെ അങ്ങനെ പൈസ കിട്ടിയിട്ടില്ലെങ്കില് ആ.. കിട്ടിയിട്ടില്ലെങ്കില് ഏ.. എന്താ പറയാ അവരെങ്ങ് ഇല്ലാതാക്കലായി. ഓ എന്തൊക്കെയാണ്
ഇപ്പൊ തന്നെ ഈ ഒത്തിരി പെ ഒത്തിരി പെമ്പിള്ളേരിണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പലതവണ ഈ ഫേസ്ബുക്കിലും കാര്യങ്ങളിലൊക്കെ നോക്കുമ്പ തന്നെ കാണുന്നണ്ട്. അപ്പൊ അവരാ ആ ഒരു എന്താ പറയാ അവര് പിടിച്ചാല് തന്നെ അവർക്കൊരു കൂസലു ഇല്ല. അവര് ആ നിയമപാലകര് അവര് അങ്ങോട്ട് കയറി ആക്രമിക്കുന്നയാണ് ഞാൻ കൺട് കണ്ടത്. അവർക്ക് എന്തും എന്തും ചെയ്യാം. എന്തും ചെയ്യാന്നെള്ള ഒര് ധൈര്യം. അല്ലെ അത് ഓവറാ ഓവറായിട് നമുക്ക് ആ ധൈര്യം വന്നാൽ അതും മോശാണ്. പക്ഷെ നമുക്ക് ഉണ്ടാവണം എന്തും ചെയ്യാന്നള്ള ഒരു ധൈര്യം ഉണ്ടാവണം അത് നല്ല കാര്യത്തിനായിരിക്കണം ഇത് ലഹരിക്ക് വേണ്ടിട്ട് എനിക്ക് എന്തും ചെയ്യാന്നള്ള ആ ഒരു സ്ഥലം ആ‌ ബോദ മാറ അന്നേ വേണം അല്ലെ നമുക്ക് നമ്മുടെ സമൂഹം നല്ല രീതിയിൽ കൊണ്ടരാൻ പറ്റുള്ളു പ ഇതിന് ലഹരിക്കെതിരെ പല ക്യാമ്പയിനും കാര്യങ്ങളും ഒക്കെ നടക്‌ പക്ഷെ എന്നിട്ടും അല്ലേ എന്നിട്ടിതു ദിനംപ്രതി വർദ്ധിക്കുന്ന അല്ലാതെ കുറയുന്ന ഒരു പ്രവണത് ഇല്ല അല്ലെ ഒരു സംഭവം ഇല്ല കുറയുന്നില്ല ഇപ്പോ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോ ആ ഇന്നലെ തന്നെ ന്യൂ വായിച്ചു ഇ ലഹരി ക്കെതിരെ ആ വലിയൊരു സ്ക്വാഡ് രൂപീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്ത് രൂപീകരിച്ച് കഴിഞ്ഞാലും അതിന് ഇറങ്ങി ഒരു അത് എന്താ പറയാ അത് വിപ്പിക്കാൻ തന്നെ സെൽ ചെയ്യാൻ തന്നെ നോക്കും കൊള്ളും ല്ലേ അങ്ങനെ എറങ്ങി തിരിച്ചിട്ടുള്ളവർക്ക് അവർക്ക് ണം. അവർക്ക് മ മറ്റ് ജോലി ചെയ്യാൻ മടിയാണെന്ന്.
അതെ അതെ. അത് മാത്രമല്ല, ഇപ്പൊ ഈ ലഹരി അവരെ ഒളിപ്പിക്കുന്ന വിമാനത്തീന്നൊക്കെ അവരെ എവിടുന്നെങ്കിലും ഒക്കെ പിടിക്കയും ചെയ്യുവല്ലോ പോലീസുകാരെ. ഇപ്പൊ ചെയ്യുമ്പൊ അവരെവിടൊക്കെ ഇത് ഒളിപ്പിച്ച് വെക്കുന്നെ? ഷൂസ് നടീല് പാന്റ്. എന്തൊക്കെയാ ചെയ്യുന്നേന്ന് പോലു അറിയത് ത്തില്ല.
ആ പാന്റേന്ന് പോലു കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല.
ഈ സാധനം ഇങ്ങനെ പിടിച്ചോണ്ടേ ഇരിക്കുവാ, ഒരുപാട്. മേടാവേ ലഹരി വസ് തുക്കളെല്ലാം അവര് പിടിച്ചോണ്ടിരിക്കുവാ. പക്ഷെ ഒരു പ്രയോജനവും ഇല്ല. ഓ ഇല്ല പോ ലെഹരിയെന്ന്
താനെ
നിർത്തലാക്കുവോ എന്തോ? അതെ
അവര്ക്ക് മിക്കാമ്മേണ്ടി നോക്ക്ന്ന എന്താ പറയാ, അവരത് സൂക്ഷിക്കേണ്ട വിധവും അവരെല്ലാ ട്രെയിനിങ്ങ് കാര്യങ്ങളൊക്കെ കൊടുക്കില്ലേ? അവർക്ക് പൈസ അവറ് എന്തായാലും നഷ്ടപ്പെടുത്താനത് ശ്രമിക്കൂലല്ലോ? അപ്പൊ ഇത് ഇത് ദിനം പ്രതി ഇതിനെ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ദിനം പ്രതി കൊണ്ട് വരണം. ഒരു തവണ സ്ക്വാഡ് രൂപീകരിച്ചു അവര് അവിടെ ഇതാക്കി ഇതാക്കിന്ന് പറഞ്ഞിട്ട് കാര്യല്ല. എന്നും ഇതിന്റെ പെറ പിറകില് ആൾക്കാറ് വേണം. മഫ്തിയിലായാലും
അതെയതെ. ആ വേണം
ഇപ്പോ നമ്മളെ കുട്ടികള് തന്നെ പുറം രാജ്യങ്ങൾ പുറം നാടുകളിൽ പോയിട്ട് പഠിക്കുന്നത് നമ്മൾ അവരെ ശ്രദ്ധിക്കാണ്ട്ന്ന്‌ കഴിഞ്ഞാല്, നാളെ അവരും ഇതിലേക്കാണ് വരികാന്നുള്ള ബോധം നമുക്ക് വേണം. അപ്പൊ അതിന് നമ്മളും ശ് ശ്രമിക് ശ്രദ്ധിക്ക് ക്കണം. നമ്മള് എടക്ക് അവര് പഠിക്കുന്ന കോളേജില് കാര്യങ്ങള്, ഹോസ്റ്റൽലും കാര്യങ്ങൾലൊക് ക്കെ പോവാ അന്വേഷിക്ക, അല്ലെ?
അതെ അതെ ആ
ആ നമുക്കിതൊന്നും എന്താ നമ്മുടെ ഈ പഴയകാലത്തൊന്നും നമുക്ക്ത് ഉള്ള ആൾക്കാർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല. എന്തോ എനിക്കും ആകെ മനസ്സി പിന്ന ആക വിഷമാടാ ഉം അപ്പൊ ശരിയെന്നാല് ഞാന് നേര പിന്നെ വിളക്കാം ഓക്കെ
ആ ഓക്കെ